അഹ് ആഹ് കേക്കണ്ട് എല്ലാരും ഫോണില്ലാ തോന്ന്ണ്ട് ഈ സമയം എല്ലാരും ചോദിക്കണ് ഫ്രീ ഉണ്ടോ ഫ്രീ ഉണ്ടോ ന്ന്
ആഹ്
പെണ്ണ്ങ്ങൾക്കൊന്നുംറങ്ങേണ്ടതാണ്
അതെ
ഒരീസം രണ്ട് ദിവസം നിരക്കുണ്ടനെ മാപ്പളാമാര് ചീത്തപറഞ്ഞട്ടീട്ട് എല്ല അത് ആ എന്റ ഹസ്ബൻഡ് ഇവിടെ തന്നെ
എന്താ പണി
ഇവിടെ എന്താ കൃഷിയൊക്കെ ണ്ട ങ്ങക്ക് അങ്ങനെക്കെ പോണും
ഉ ഇപ്പോഴാ റൂമിൽ ആളുണ്ടോ
ആ ഞാൻ ഇവിടെ ഡെനിങ് ഹാളിലാടേ അവിടെ കിടക്കുണ്ട് ഇ ഒരിക്കൊക്കെ ഉറങ്ങണെ നമ്മളെ ലേറ്റ് അണച്ച് കടക്കണം അല്ലെങ്കി ഇങ്ങനെ ചീത്ത പറയും കുറച്ചൊക്കെ ഫോൺമേ കുത്തിർക്കും അപ്പൊ പിന്നെ ഒച്ചപ്പാട കേട്ടാല് ഒരീസം നിരക്കുണ്ടാവുല അറിയ ഉം
ആ ഒരു മോൾ ഉണ്ടെന്ന് പറഞ്ഞ ഏ പത്താം ക്ലാസ്സിലോ
ഓള് പത്ത് കഴിഞ്പ്പോ ഈ വർഷം ആഹ് ഓള് എൻട്രൻസ് കോച്ചിങ് താല്പര്യം ഉണ്ട് ഓക് അപ്പൊ അതിനും പ്ലസ് വണ്ണിനും കൂടി ഒക്ക പ്രൈവറ്റ് ആക്കിയാണ് പഠിപ്പിച്ച
ആഹ്
ഇപ്പ അല്ല പരീക്ഷ എഴുതാൻ സ്കൂൾക്ക് സ്കൂൾക്ക് പോണം അവിടെ ചേർക്ക സ്കൂളിൽ ചേർത്തിക്കണ്ട്
ആഹ്
ക്ക എൻട്രൻസ് പ്ലസ് ടു കഴിഞ്ഞട്ട് പിന്നെ എൻ്രൻസ് കോച്ചിങ് ഇക്കാണ്ടല്ലോ എടുക്കണം പക്ഷെ ഒരു ഒരു കൊല്ലത്തിൽ കൂടെ കഴിയുന്നാലും അങ്ങനെആയാലും
എൻട്രൻസ് ചെയ്തിട്ടു ഓക്ക് എന്തിന താല്പര്യം
ഓൾക്ക് സയന്റിസ്റ്റ് എഞ്ചിനീയർ അങ്ങനെ
ആഹ്
ഇക്കങ്ങനത്ത സയന്റിസ്റ്റിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അത് കിട്ടയില്ലെങ്കിൽ എഞ്ചിനീയറിങ് ആവാനുള്ള ഹോസ്പിറ്റൽ ഫീൽഡ് ഇഷ്ടം ഇല്ല ആഹ് അതന്നെ ഇർക്കണ ഞാനത് കട്ടെ
കുട്ടികൾക്ക് പഠിപ്പുണ്ടാവുമ്പം കൈക്കില് കായ് ഉണ്ടാവില്ല കൈക്കില് കായ് ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക്
അതെന്നെ അങ്ങനെയണ് അത ഞാനും പറഞ്ഞെ ഓള് ന്റെ ന്റെ ആ മക്കളൊക്കെ ഉണ്ടേ എന്റൊ ആപ്പന്റ ആപ്പ ഒ ഒരു ആപ്പ ഉണ്ട് ഓൻ നല്ല പൈസചിലവാക്കും ഓ സ്കൂള് തന്നെ എവിടയും കിട്ടിയില്ല മാർക്ക് ല്ലയിട്ട് ഓനും വേണ്ടി എല്ലാത്തിനും പൈസ ചെലവാക്കിക്കൊണ്ട എന്താ എട്ടാം ക്ലാസ്സിന്ന് വരെ ട്യൂഷൻ പോവല് തൊടങ്ങിക്കണ്
പറഞ് ഞാൻന്ന പറഞ്ഞത് പറയാ
ആഹ് എന്നിട്ട് ഞാൻ ഇപ്പൊയിന്ന് എന്റെ മാപ്പിളയൊട് പറഞ്ഞിട്ടുള്ളൂ ആഹ് കുഞ്ഞുട്ടി നാൽപ്പര പേര് കുഞ്ഞുട്ടിയൊക്കെ നീയൊക്കെ എത്രയോ പൈസ ചെലവാക്കും അപ്പൊ കുട്ടിയക്കൾക്ക് പഠിച്ചണ്ട ആവശ്യയില്ല എന്റെ മകള് അതിന് വേണ്ടി നോക്ക് ആഹ്
കഷ്ട്ടപ്പെടുന്ന കുട്ടികളാണ്
ആഹ് ആഹ്
രക്ഷപെടട്ടെ
ആർക്കണ്ടി ഓളരു താല്പര്യം മാത്രം ഓളെ താല്പര്ം- ങ്ങക്ക് ആഹ് പറഞ്ഞില്ല മറ്റെവരാള ഉള്ളേന്ന് തോന്ന അടിക്കേണ്ടന്ന അപ്പച്ചി പറയും ഓക്ക് അതിന് വേണ്ടി - നല്ല ഇഷ്ട പഠിക്കണം പഠിച്ച് എന്തേലും ആവണം എന്നൊക്ക പറയും
അതെ പഠിക്കണം പഠിച്ചണം പഠിച്ചു നിങ്ങക്ക് പിന്നെ ആ ഒരു ഇത്‌ ഉള്ളതോണ്ട് നിങ്ങളെ നോ - നി ക്കും വേണം ആരെ കീഴിൽ നിൽക്കണ്ടല്ലോ
മോൻ കെട്ടിച്ചിട്ടുണ്ടല്ലേ നിങ്ങക്ക് - നിങ്ങളെ നോക്കിയാന്നൊന്ന് പറരുതേ ആ ഒരു കുട്ടികള് എന്റെ മാപ്പള എന്റെ ക - നോക്കണെങ്കില് പിന്നെ നമ്മടെ അവസ്ഥ തന്നെ നമ്മുക്ക് നമ്മ- എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാന്- എത്ര കൊറച്ചക്കെ കൊണ്ടിക്കുന്നത് സോന നോക്ക നമ്മളെ കൊണ്ട് കയ്ചൂലല്ലോ അപ്പൊ ഓള് പറയും അപ്പൊ നിങ്ങക്ക്- ഉപ്പച്ചനന്ന് കിട്ടി ഇ ഷ്ടച്ച ഉപ്പച്ചനക്ക് നല്ലോ ക ട്ടണ്ടേ അപ്പ മ്മെ അ്ളന്ന്യച്ച ട്ടോ ഒലക്കക്ക് കിട്ടി യുംലക്കെണ്ടെങ്കിലും നക്കാനുള്ള നേരെ മറിച് എനിക്കൊരു ജോലി ഒണ്ടെങ്കി എന്റെ പണി - എത്ര പൈസ കൊണ്ട് കൊച്ചുങ്ങളെ നോക്കലോ
ഉം നിങ്ങടെ ഉമ്മാക്ക് അരെക്കെയിണ്ട് മോനെയുള്ളൂ
ഞാന് രണ്ട് ആങ്ങളാരുണ്ട് ആരുണ്ട് ആ ഇമ്മ നോക്കുംല്ല
ഉം അതെ നമ്മള് നമ്മ സന്തോഷത്തിന് കൊടുക്കായ ആഹ് അതെ അതെ നമ്മടടുത്ത എന്തെങ്കിലും ആരും കാത്തിനിക്കണ്ട നമ്മക്ക് തന്നെ എടുത്ത് കൊടുത്ത മതി
അതെ ആ ഇപ്പോളും ഓലും ഇങ്ങോട്ട് വരാതെ ഇന്റെയൊക്കന്ന് ഞാൻ കൊടുക്കല ഇണ്ട്
അതെ ആ നമുക്ക് ഒരാളത് കിട്ടിയിട്ട് വെണല്ലോ കൊടുക്കാനേ
ആഹ് കൊടുക്കണെങ്കില് അത് ഞാന് ഓരോ ഇതെ പോലെ ഓൺ ഒക്കെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കില് അടിച്ചൊടുക്കുന്ന ഡ്രസ് ഒക്കെ അടക്കും
ഏയെ ഡ്രസ്സ് ഒക്കെ അടിക്കുവോ
ആ ഡ്രസ്സ്‌ അടിച്ചുകൊടുക്കും
എന്തൊക്കെയ എല്ലാതും അടിക്കുവോ
എല്ലാ ലേഡീസ് അടിക്കും ലേഡീസിന്റെ എല്ലാം അടിക്കും ആണങ്ങടെ ഷർട്ടും- പാന്റ് ഒന്നും അറിയില്ല
പോയി പഠിച്ചതാ
പോയതാ വെച്ച് എന്റെ അപ്പാ ടൈലർ ആയിരുന്നു ആദ്യയം ഇപ്പാന്റെ കണ്ട് അങ്ങനെ പഠിച്ചു കൊറച്ചക്കെ അങ്ങനെ പഠിച്ചു പിന്നെ അവളവ് എടുക്കാൻ കൊറച്ച് പത്തിരുപത് ദെവസം പഠിച്ചാൻ പോയി
അതിന് ഈ അളവ് എടുക്കല് കട്ടിങ് പറയണല്ലോ
ഉം ബാക്കിയൊക്കെ ഞാൻ കൊറെ ഒറ്റക്ക് ചെയ്യിനെ പിന്നെ എനിക്ക് ഒന്നും അളവ് എടുക്കാൻ അറിയില്ലേ അങ്ങനെ പോയി കൊറച്ചൊക്കെ പഠിച്ചാ എന്റെ മകൾ എൽ കെ ജി പഠിച്ച മോള് - സ്കൂക്കർ വഴ ച്ചാണ് അങ്ങനെ പോയതിനെ പിന്നെപ്പ ഇന്നേ നേരെ പറ്റച്ചകക്ക എല്ലാവർക്കും വേറെക്കായക്ക
അപ്പൊ കൈ തൊഴിൽ
ഉം കറി ഒണ്ടാക്കോ എന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെ- സീടായി കൊക്ക ണ്ട ആഹ് അണ്ട് കൊടുക്ക
അപ്പൊ ഞങ്ങ അരു ബാക്കിയുള്ള പഠിച്ചാ പോ ഇതന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ ഇൻസ്റ്റഗ്രാമില് പേജ് എടുങ്ങുക പിന്നെ എന്ത് ചെയ കേക്കിന്റെ ഫോട്ടോസ് വിടുക
ഇൻസ്റ്റാഗ്രാം തുടങ്ങാൻ എന്റെ കുട്ടിക്കുന്ന വലിയ ആഗ്രഹംള് എത്താത ഇങ്ങനെ നമക്ക് അലാവശം ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെ ആക്കി കണ്ട് ടൈലറ ആവാ കേക്കിന്റെ എന്താണോ ഭയങ്കര ബധ ചോറയാണത് ആ
അത
അത് പേക്കെ ആക്കണം അതവിടെ തട്ടിപ്പട തട്ടിക്കൊണ്ടേ കൊടുക്കണംതൊക്കെ പിന്നെ ഇവിള ആണുങ്ങളും വണ
നല്ലോ ഡ്രസ്സ് അടിച്ചിക്കാണ്ട് നല്ലോ നല്ല ഭംഗിയ കുട്ടികൾക്ക് ഇട്ട കൊടുത്തുകണ്ട് ഫോട്ടോസ് എത്തുക എന്നുണ്ട നിങ്ങൊ പേതില് പോസ്റ്റ് ചെയ്യുക അപ്പൊ തീ്യോ ഇങ്ങനെ വേ അങ്ങനെേണോന്റെ ഓർഡർ അടിച്ചു തന്നെ
അത് പഠിക്കണൻ എള്ള് പഠിച്ചട്ട് ഒന്നും അറിയില്ല കാര്യമായിട്ട് കൊറച്ചൊക്കെ ചെയ്യോ ക്ക അറില്ല അത ഓൺലൈനായിട്ട് പഠിക്ക ണംണ്ട് അതൊണ്ട് അതിനെ കുറിച്ച് കമ്പ്യൂട്ടർ എടുക്കാല്ല ആ താല്പര്യ പലി പറുമ്പോ എന്തെങ്കിലും ഒരു ഓ ഇത് അക്കൗണ്ടന്റി പോലെ അഡ്മിനിസ്റേഷൻലൊക്കെ പഠിച്ചല്ലോ അങ്ങനത്ത പഠിച്ചാ കൊറെേക്കെ വലിയ പണില്ലല്ലോ സെങ്ങ ഫാഷൻ ഡിസൈനിങ് കാരല്ല നല്ല വർക്ക് പൈസയും കിട്ടും ഞള് പറഞ്ഞ പൈസ കിട്ടും
നല്ല പൈസയും പറഞ്ഞ പൈസയും കിട്ട് പറഞ്ഞ പൈസക്കുള്ള പണിയും പാടുണ്ടാവും
എടുക്കാണ്ട എല്ലാം പാടുണ്ട്ക്ക സിനിമയെങ്കിലും അടുക്കാന്ന് തന്നെ എത്ര നേരം വങ്ങിച്ചട്ടാ ഊരം കണ്ടന്നോ
ഇതാൻ പറ്റൂല്ല നല്ല ഉസാറായി മാറ്റിൊരുങ്ങി പോവ മാറ്റിങ്ങി ഇ തർക്കുക ചെയ്യ രാ
ഉ അത് വണോ ഇമാണോ കുട്ടികളെ മക്കൾ തോന്നാനുള്ളറ്റല എനക്കൊക്കെ പറ്റോ കൊ ഉ
നിങ്ങൾക്കും പറ്റൂല്ലോ നോ മോൾ വത്തം വത്താനം സ്വന്തം കാര്യ ക പഠപ്പിച്ച കൊടുക്കും വണ്ട വണ്ട
ന്നെ പറയല്ലേ നിങ്ങ ഇങ്ങനെ ഇക്കണ്ട മരിച്ച കല്ല കഴിവാണ് നിങ്ങെന്തെങ്കും പഠുന്നത്
ഇക്ക് പോയി പഠിച്ച എനിക്ക ലാപ്പോ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കില് ഇ മോൾക്ക് എന്തായാലും വൽ എന്തായാലും ലാപ്ടോപ്പ് ആവശ്യുണ്ടാലോ ഫ ബ ബച്ച് പഠിച്ചാ മതി എന്തായാലും വിക്ക മുന്നോട്ട് പോണെങ്ക ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വണ്ടിയോ
ആ അതെ അങ്ങനെയൻ വിചാരിച്ചണുണ്ടേ ഓൺലൈനി പഠിച്ചാലോ ഓ കാണാൻ പറയണ്ട് പക്ഷെ ഞങ്ങക്ക് വീട് പണിയുണ്ട് മേലൊക്കെ അത് മെയിനായിയിട്ട് ചെയ്യാം അതിന്റെ പണി അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ വാങ്ങാ പണ്ടേ
വയസ് തൊ നൂറ് എൺമ്പത്തഞ്ച് എഴപതൊ
ആ അതാണ് ആ അപ്പ ആവി താങ്ങന ആള പഠിപ്പിന തന്നെ ഇപ്പ വളർക്കാത്ത പൈസ ഉ
ആ അടവിനാണെങ്കിലും വേണം നല്ല പൈ മാസം മാസം അടക്ക അയ്യായിരം ആറായിരം വെച്ചിട്ട്
അങ്ങനെ കിഞ്ഞ പപ്പണി കഴിഞ്ഞഞ് കാണ തക്ക വരാ തുടങ്ങച്ച ചെയ്ത് മേലക്കൊക്കെ പിന്നെ അതി അടുക്കൂടി ഓള പഠിപ്പ കൊക്ക അതുക പഠിക്കന്നത കുട്ടി അ തന്നെ ആ നക്ക് പരീക്ഷ എഴുതിക്ക കാണാനല്ല മാർക്ക്ണ്ട് എത്ര പൈസ ഒന്നര ലക്ഷമുള്ള അറുപതിനായിരം രൂപ ഒക്കെ വർഷത്തിന്
എൻട്രസ് ല കട്ട ന്ന
ആൻട്രൻസ് എടുക്കാന എൻട്രൻസ് കിട്ടില്ല എൻട്രൻസ് പഠിക്കാണോ ഇപ്പൊ ണ്ട്രസ് കിട്ടാന് പഠിക്കണം അതിനുള്ളൊരു പരീക്ഷ ഉണ്ടായിരുന്നു അതഴിഞ്ഞപ്പളെ
ആ അതന്നെ ആ എക്സാം എഴുതി കഴിഞ്ഞാല് പിന്നെ ഈ എൻട്രൻസ് കിട്ടാലോന്ന് തന്നെള് പഠിച്ച വിശയത്തിലേ ഏതാ
അത് കിട്ടാൻ അല്ലേ ഇപ്പ ഇങ്ങെ കട്ട് ഓഫ് കൂട്ടിക്കൊണ്ടിരുന്നെ എന്നാല് മാർക്ക്ണ്ടെങ്കില് പിന്നെ വേറെേനൊക്കെ ചേർക്കുമ്പോ പൈസ കുറഞ്ഞ് കിട്ടും
പൈസ കുറഞ്ഞിട്ടോ അതാണിതിന്റെ
അതാണ് അതാ ഓള് പറയിന്നേ നിങ്ങള് ട്രൻസ് കിട്ടണന്ന് പൂജിച്ചിട്ട് ഇപ്പ ഇപ്പത്തെ കാലത്ത് ഇതാണ് പ മാർക്ക് കൊറച്ചൊക്കെ മാർക്ക് ഉണ്ടെ അനുസരിച്ച് എഞ്ചിനീയറിങ്ങ് ചേർക്കുമ്പോളൊക്കെ പൈസ കുറഞ്ഞിട്ട്ന്ന് പറയാം കൊണ്ട ഓള അവിടുന്നങ്ങനെ
മോള് ഒറങ്ങിയോ ഏഹ് ഇന്റെ മ
ഓള് ഫോണ് എടുക്കാ വെച്ചിട്ട്
ആഹ് ഒറ്റക്കാണവിടെ ഹസ്ബന്റ് വീട്ടിലാരൊക്കേണ്ട്
ഇവിട ഇമ്മയും പപ്പ മരച്ചിട്ട് ഇപ്പ ആറുമാസായി ഇമ്മ ഇണ്ട് നാല് ആണും നാല് പെണ്ണൂണ്ട് ഓല് അല്ലല്ല ഒലൊക്കെ തറവാട്ടില് ഇവടെ അല്ല തറവാട്ടിലാണ്
ഉം അടുത്തന്നെ വീടൊക്കെ
ആഹ് അല്ല വീട് മൂന്നാളെരുത്തുള്ളേ ഞങ്ങള് വേറെ കുറച്ചപ്പുറത്ത് ഉപ്പാന്റെ സ്ഥല ഇണ്ടായിരുന്നു കൊറച്ചപ്പർത്തവ്ടെ അവടെ മൂന്നാക്ക്ള്ള പെരേറ്റാനുള്ള സ്ഥലൊള്ളു ആഹ് ആഹ് അങ്ങനെ ഒര് നാല് പെൺകുട്ട്യാള്ണ്ട് ഒലെ കെട്ടിച്ചും ഇവൽകൊക്കേ കു കുട്ട്യാളായി പേരകുട്ട്യാളായി ഒക്കെ വേറേണല്ലാരും
ഇന്റെ മോന്
അല്ല അങ്ങള് രണ്ടാമത്തെ എളച്ചന്മാര് രണ്ടാള്ണ്ട്
ആഹ് ആഹ് ആഹ്
ഉം
ആഹ് ശരി എന്നാല്
ആഹ്